ഹലോ കേൾക്കണ്ടാ
കേക്കുന്നുണ്ട്
ഉം എന്താ വർ എന്തൊക്കെയാണ് സുഖമാണോ
ആഹ് സുഖം കുഴപ്പമില്ല സുഖയി പോന്നുന്നു
ഉം എന്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല അന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്ന് പിന്നെ പൂളെ ബീഫും പൂള ഇട്ട് വെച്ചിട്ടേ അത് ഒരു പത്ത്ുമണിാകുമ്പോ കഴിച്ചിട്ട് ഇപ്പൊ വിശപ്പില്ല ഇപ്പം ഇ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മോരും ബീഫും ചോറൊക്കെയാണ് നിത്തത് അത് കഴിക്കാൻ പോയിട്ടില്ല മക്കളെക്കെ കഴിച്ച് ഇപ്പ കഴിച്ച അങ്ങനെയൊക്കെ ഞാൻ ഹസ്ബൻറും കഴിച്ചിട്ടില്ല ഹസ്ബൻഡ് കിടന്ന്റങ്ങീണ് കഴിക്കണം ഇങ്ങള് കഴിച്ചോ
ആഹ് ഞങ്ങള് കയിിച്ചു
ആഹ മഴ ണ്ടോ
മഴ ഇല്ല മഴയില്ല ഉം ചെറുതായിട്ടൊന്ന് ചാറി
ഒരു മൂടലില്ലേ
ആ് മൂടലും തെളിയിലും പോലെ ആ മൂടലും ഉണ്ട് ചെറുതായിട്ട് തെളിഴുന്നു ണ്ട്
ഉ ഡ്രസ്സൊക്കെ ഉണങ്ങാനല്ലേ മെഷീൻല് ഇട്ടാല നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിലുണ്ടായാല ആ ഒരു സുഖള്ളൂ അതിന്റെ
ഒണങ്ങികിട്ടും ആ ഒരു കാലാവസ്ഥ
ഞങ്ങൾ ഞാന്ന് രാവിലെ ഇട്ട് കുറച്ച കഴിഞ്ഞ് മഴെയ്തിട്ട് ഒക്കെ അങ്ങോട്ട് തന്നെ എടുത്തച്ചു ഇനി മോളില് കൊണ്ടയിട്ട് ഇടലാണ് പിന്നെ കുട്ടികളെ യൂണിഫോമൊക്കെ ഞാ റൂമിനത്തയല്ടീറ്റ് അങ്ങനെടും ബാക്കിയൊക്കെ മേലെ റൂമികൊണ്ടോയിടും ഇടല അവിടാരും കെടക്കൂല പിന്നെ അവ്ടെകൊണ്ടോയിട്ടൊക്കെ ഇടല അങ്ങനെയൊക്കെ ഉണക്കിെടക്കാൻ കയൂലെ യൂണിഫോം ഫോംഎന്നും നിർബന്ധമള്ളരു സംഭവം അല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒഴി ച്ചിടാൻ പറ്റൂലല്ലോ പിന്നെ എന്താ കൃഷികളൊക്കെ ഉണ്ടോ അവിടെ വയല് പാടം എന്തൊക്കെയാണ് അവിടെ കൃഷികളൊക്കെ ഉണ്ടോ
കൃഷ്യ അട്ടെ ഒന്നും ഇല്ല ഇപ്പൊന്നുംല്ല ഉണ്ടായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കൊന്നും വയ്യാണ്ടായപ്പോ കൃഷികളൊന്നും ഇല്ല ഉം നമ്മള നമ്മള് പ്രത്യേകിച്ച് കൃഷികളൊന്നുമില്ല
ഇല്ല
പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് ന പച്ചക്കറിത്തോട്ടം പോലെ മുളക് പയറ് അങ്ങനത്തെയൊക്കെ
ചെറുതായിട്ട്ള്ളത് ക്കെണ്ട്ല്ലേ
പച്ചക്കറിത്തോട്ടം പോലെയൊക്കെ ഉള്ളൂ അല്ലാണ്ട് കൃഷിയായിട്ടൊന്നും എടുക്കുന്നില്ല
ആഹ ആ ഞമ്മൾവിടെ ഞങ്ങള് പാടും വയലും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ വിടെ താമസിക്കുന്നത് അപ്പുറത്ത് നെൽകൃഷി അതുപോലെ ചീര ചുവപ്പ് ചീര പച്ചച്ചീര പയറ് വെണ്ട അതൊക്കെ ഉണ്ട് കാണാൻ ഭയങ്കര രസമാണ് ഒരു പറക്കിന് കാണാന ഒരു രസമാണ് പി പറിക്കുന്ന സമയത്തക്കെ നമ്മള ഉണ്ടെങ്കിൽ നമുക്ക് തെരുട്ടോ ല്ലെങ്കിലും വെള്ളത്തിനൊക്കെ വരൂ വരുമ്പോഴ വെള്ളത്തിന് വരി അപ്പൊ നമ്മുക്കുള്ള ഒരു വീതൊക്കെ ഒരു കൊണ്ടന്നൊക്കെ തരും പയറും ചീരയും ഒക്കെ ടേസ്റ്റണല്ലോ ഫ്രഷ ആകുമ്പോ അവിടുന്ന് കിട്ടും നേര തന്നെ
ആഹഹ
ഫ്രഷ ആണ് നമ്മള് പറയും പക്ഷെ ഒക്കലൊക്കെ മരന്ന്ടിച്ചിട്ടന്നെ ഉണ്ടാക്കണുന്നത് ഉ അല്ലാതെ ജന്തുക്കൾ വന്നിട്ട് കടിിച്ചു കീടർത്തണല്ലോ ഈ ഇലകളൊക്കെ അപ്പൊ ഒക്കെ മരുന്നടിച്ചിട്ട് തന്നെയാണ് ചെയ്യണത് സംഗതി കു കുട്ടികളൊക്കെ സ്കൂള പോകണ കുട്ടികളൊക്കെ ഉണ്ടോ
ആഹ് സ്കൂളിൽ പോകുന്നള്ള ആളാ ആൾക്കാരാ പിള്ളേരാ
ആഹ ആഹ ആ ശരി
ഉം മൂന്ന് പേരുണ്ട്
ആഹ എനിക്ക് നാലു പേര് എനിക്ക് രണ്ടാണ് രണ്ട് പെണ്ണ് അവിടെ
ആഹഹാ ആാ ഇവിടെ മൂന്ന് മൻപള്ളേര്
ആഹ ശരി
ഉം മൂത്തത് എട്ടില്
ആ താഴള്ളതോ
അങ്ങനെയള്ളത് രണ്ടാമത്തത് ആറില് ചെറുത് മൂന്നില്
ആഹ അത് ശരി അങ്ങനെയൊക്കെല്ലേ
ഉം പിന്നെ ചോറിന് ചോറിന് ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ മീൻ ഉണ്ടായിരുന്നു ഉ പിന്നെ അങ്ങോട്ട് മഴയുണ്ടോ എന്തോ
വൈകുന്നേരം എന്തേങ്കലുമൊക്കെ ഉണ്ടാക്കോ കടികളൊക്കെ വേണോ നിർബന്ധാണോ നിർബന്ധ ആണോ
ആഹ നിർബന്ന്ത വൈതാ രാവിലെ സമയവുമ്പോ എല്ലാർക്കും നിർബന്ധം കട ആ സമയവുമ്പോ വയറ വല്ലാണ്ട് വിശിക്കും ഹഹഹ ഉച്ചക്ക് ഭക്ഷണം വ കഴിച്ചല് നമുക്ക് ആ ഒരു സമയം ആവുമ്പോ ആ ഒരു സമയത്ത് ഭർഷണം കഴിച്ചല് പിന്നെ രാത്രി ആവ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും നേരത്തെ കഴിക്കണ്ട വര്
അതെ ആഹ
അതൊട്ടെ കുഴപ്പമില്ല എത് ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
ണ്ട കൂലയാാന്നൊക്കെ പറയാം വേണം കടിയൊക്കെ ഉ ഇന്തലൊക്കെ ഉള്ള എങ്ങനെ ചെിലിവസൊക്കെണ്ടാക്കോട്ടോ നുർക്കോ പഴമ്പൊരിയോ എന്തേലൊക്കെ ഉണ്ടാക്കും ഇല്ലാത്ത സമയത്ത് പിന്നെ നമ്മള് കടയിൽന്ന് കപ്പ് കേക്കോ മെന്നോ എന്തേലൊക്കെ ക്രീംെണ്ണോ എന്തേലൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊണ്ടുവരും അധിക ഉണ്ടാക്കല തന്നെയാണ് വാങ്ങിച്ച്പോ കടയിലടെ പൈസ ആകുന്നല്ലാതെ
ആഹ ആഹ് കിട്ടൂല ശരി ആ പൈസ ഉണ്ടെങ്കി നമുക്ക് സാധനം മേടിച്ച ഉണ്ടെങ്കി ഇഷ്ടംപോലെ കഴിക്കാലോ
ഇഷ്ട പോലെ അയക്കാൻ പറ്റും അങ്ങനെ ച അധികം ഉണ്ടാക്കലാണ് എന്തേലുമൊക്കെയിട്ട് ഇങ്ങനെ മൈസൂർ പഴം വെച്ചിട്ട് കേ ആ എന്തേലൊക്കെ ഉണ്ടാക്കും വൈകുന്നേരം വരുമ്പോൾ നിർബന്ധം പിന്നെ ബിരിയാണി അങ്ങനൊക്കെക്കുന്ന ദിവസ ആയാല്
ഉം ആ ആാ അ പിന്നെ കഴിച്ചാ പിന്നെ പെട്ടെന്ന് വിശിക്കൂല്ലോ ചോറൊക്കെ ആവുമ്പോല്ലേ ബിരിയാണിയ ഒക്കെ ആകുമ്പോ പിള്ളേർ ഒന്നും കൂടെ കുറച്ചും കൂടെ കഴിക്കും ചോറിനേക്കാലും ഉച്ചക്കേ കൊടുക്കുന്ന ചോറിന്റെ അളവിനേക്കാൾ കൂടുതരു ബിരിയാണിൊക്കെ കഴിക്കും
ആ ഇഷ്ടമാണ് അവർക്ക്
ആഹ അത് ഭയങ്കര ഇഷ്ട ബിരിയാണിന്റെ ഭയങ്ക ഇ്ട നങ്ങൾന്നെ എപ്പോഴുംന്നും ആക്കുവൊന്നുമില്ല
ആഹ
ഇങ്ങനെ ഇടക്കക്ക് ഇങ്ങനെ കൊതി പറയുമ്പോ ഒക്കെ എങ്ങനെയാ ആക്കി കൊടുക്കല് ഉ നേരം നല്ലോണം കഴിച്ചോ അടുപ്പിച്ച ഉണ്ടാക്ക കഴിഞ്ഞ പിന്നെ അത് വലിയ താല്പര്യം ഉണ്ടാവില്ല ഇടക്ക ഇടക്ക ആക്കി കൊടുക്കുവാണെങ്കിൽ
നിങ്ങള് ബീഫ ഒന്നും കൂട്ടൂലല്ലോ കൂട്ടന ആൾക്കാരണ്ട് ആ ചില ആളുകൾക്ക്
ബീഫൊക്കെ ബീഫൊക്കെ കൂട്ടും ഓ കൂട്ടാണ്ടൊന്നുമല്ല കൂട്ടാതെ നമ്മളൊക്കെ കൂട്ടും പക്ഷെ ഇ ഇങ്ങന അമ്പലങ്ങളൊക്കെ അടുത്തുള്ളവരൊക്ക ആാവുമ്പോ അവർക്കെ ബുദ്ധിുട്ട് നമ്മക്ക് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫാ ഹഹ.
ആഹ എനിക്ക് നല്ല കഷ്ണങ്ങളാവണട്ടോ ബീഫില് ആ ഒരു ആ പിന്നെ. ൽ കവാടുകളോനിക്ക് ഇഷ്ടല്ല അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് പൂള വെച്ചത് ഇതൊക്കെ ഭയ. യങ്കര ഇഷ്ട ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ട. പക്ഷെ എനിക്കിഷ്ടല്ല ഞാനതൊക്കെ പെറുക്കിമാറ്റിയക്കും പൂള മാത്രം തിന്നൊള്ളൂ. ആദ്യം പൂളയും കൂട്ടൂലന്ന് ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ എടക്കിണ്ടാക്കും പൂള. പക്ഷെ എനക്ക് ഇഷ്ടല്ലാത്തൊരു സാധനെനി പിന്നെ നമ്മൾ ഒറ്റക്കായി. ഇവര്ക്ക് ഇങ്ങനെണ്ടാക്കിയോക്കുമ്പോ മ്മള് ടേസ്റ്റ് ഇങ്ങനനോക്കുവലോ ഉപ്പിണ്ടൊന്നൊക്കെ നോക്കി നോക്കി നോക്കി ലാസ്റ്റിനിക്ക് അതിനോട് ഇഷ്ട്ട.. ഇഷ്ടം വന്നു അപ്പൊ ഞാന് കഴിക്കും എനക്കഇഷ്ടാണ്. അങ്ങനെ ഇങ്ങനെ ആദ്യ ഒന്നും ചക്കയൊക്കെ കഴി. ഞ്ഞു മാങ്ങ കഴിഞ്ഞു ഇപ്പൊ കടയിൽന്ന് വങ്ങികൊണ്ടരണം മാങ്ങയൊക്കെ. ചക്കി മാങ്ങി കഴിഞ്ഞു അവിടെ കഴിഞ്ഞല്ലേ.
ഇവിടെ ഇല്ല പഴുത്തു എല്ലാം പഴുത്തു.
ആഹ് ഇവിടെ ചക്കൊക്കെ കഴിഞ്ഞു ചക്കയൊക്കെ മരം കാലിയായി ഒന്നുല്ല.
ആഹ് ഇവിടെ ഉണ്ട് എടക്കൊക്കെ ഉണ്ട് എല്ലാം കൊറ ഒരു കൊറെ. സ്ഥലത്തേക്കെ പഴുത്തതായി കിടക്കുന്ന പോകാ തീരാനായി ചിലവടത്തൊക്കെയിണ്ട്. ഏ ഒരു പ്ലാവിനകത്ത് രണ്ട്‌ മൂന്ന് ചക്കയും കൂടെ കിടപ്പുണ്ട്.
ആഹ് ശരി എന്ത് ചക്ക വരിക്ക ചക്കയാണോ.
ആഹ് വരിക്കച്ചക്ക.
ആഹ് അയ്ശരി വരിക്ക ടേസ്റ്റ്. ചേലാൾകൾക്കൊക്കെ പഴാണ് പക്ഷെ അത് ഞാൻ പറയും കൊല്ലി കിട്ടുന്ന അങ്ങട്ട് വലിച്ച ഇങ്ങട്ട് വലി. ച്ച കൊണ്ടല്ല അത്. എന്നാ കുറച്ച ബുദ്ധിമുട്ടാണല്ലോ പറയ ഇന്നീന്തേലും പഠിക്കാനൊക്കെ ഇഷ്ടണ്ടോ ഇങ്ങൾക്ക്. പഠിക്കാൻ പോവാൻ താല്പര്യം അങ്ങനൊക്കെണ്ടോ.
പഠിക്കാൻ പോവാൻ താൽ ഞാൻ പ്ലസ് ടു വരെ.
ഓഹ് ഞാനും പ്ലസ്റ്റ് വരെ.
പഠിക്കാന് ഇന്റർസ്റ് നമുക്ക് സമയമൊന്നുല്ല ഇനി പഠിക്കാന്. പിള്ളേരെ ആ പിള്ളേരെ പഠിപ്പിക്കണ്ടേ. ന്തോരം പഠിക്കാനുണ്ട് അവരെ പഠി പഠിപ്പിക്കുന്നെന്റോപ്പം ഞാനും പഠിക്കുന്നുണ്ട്.
അതാണ് അതിന്റെ കൂടെ അമ്മക്കും പെട്ടെന്ന് ഇപ്പ. പെട്ടെന്ന് നെറ്റി കയറണതാ അന്നൊന്നും അത്ര കേയറൂലേ പറയാ.
അതാ ഇനിയിപ്പം തലയിലൊന്നും കേറുന്നില്ല പി എസ് സിക്ക് ഇരുന്നിട്ടും തലയിലൊന്നും കേറുന്നില്ല.
പി എസ് സിക്ക് നോക്കിന്നോ.
ഉം നോക്കുന്നുണ്ട്.
ആഹ് അത് ശരി.
ഞാൻ പിന്നെ ഈ പിള്ളേരെ ഇതൊക്കെ ആകുമ്പോ പിന്നെ. പിന്നെ വീട്ടിലെ പണി കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഫ്രീ ഉണ്ടാവും അന്നേരം ഒരു ക്ഷീണഒക്കെ ആവൂലേ. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ഇരിക്കും ചിലപ്പോ തോന്നിയാലൊക്കെ ക്ലാസ്സൊക്കെ കാണും.
ആഹ് ആ അത് വല്യ പുസ്തകത്തികുറേല്ലേ പഠിക്കാന് പി എസ് സി. അ ഇഷ്ടം പോലെ പഠിക്കാണ്ട് ആ കൊറെയിണ്ട്. അതാണ് ബുദ്ധിമുട്ട് എനിക്കന്നെ കമ്പ്യൂട്ടർ പഠിക്ക. ക്കാൻ പോവാൻ ഭയങ്കര ആഗ്രഹണ്ട് ഇവിടെ ഹസ്ബൻഡറഞ്ഞു എവിട പോവാണ്ട. വിടെത്തന്നെ നാല് മക്കളെ കാര്യങ്ങളും ഒക്കെ നോക്കാുള്ളതൊണ്ട് ഇവിടെ നിന്നാൽ മതിറഞ്ഞപ്പോ. എവിടക്കും പോയിട്ടില്ല അയിന് പത്തപതിനഞ്ചൊക്കെ ആദ്യം കൊടുക്കണം ന്നല്ലൊരു ഇതിന്. അക്കൗണ്ടിംഗ ഒക്കെ നമുക്ക് പഠിച്ചെടുത്താലേ. അതില് കേറാലോന്ന് പറഞ്ഞപ്പോ എവിടെവിടന്ന് എങ്ങനെ ഇയ് പോവായി. രാവിലത്തെ നേരത്ത് പോകണ്ടേ എന്നൊക്കെ പറയും നിക്ക് ചെയ്യാനൊക്കെട്ടോ വെറതെ. തേമ്മൾ ഇര്ന്നിട്ട് സമയം കഴിച്ചിട്ട് ന്താ. ഒന്നും കിട്ടണില്ലല്ലോ മറ്റേ മാസ വരുമാനം ഉണ്ടാവും. നമ്മ എത്ര ചെറുതായാലും അമ്മളത് നമ്മക്ക് ഒരു വലുതന്നെയല്ലേ. നമ്മൾ ഉണ്ടാക്കുമ്പോ നമ്മളെ കാര്യങ്ങല്ലോ പോവാനും ആ മറ്റത് നമ്മുക്ക് എ ന്ത് ഷ്ടപ്പെട്ടുള്ളരീയത്തിൽ ഡ്രസ് എലും നഷ്ടപ്പെട്ടാലേ നമ്മലേ വാങ്ങിക്കാൻ പറ്റ കയ്ൽുണ്ടായാല ആര അനുവാദം വേണ്ട പോയി വാങ്ങ ആ ഇ ഇത് പറ്റ്റ്റൂല്ലല്ല യാന് പിന്നെ അവടുത് ചോദിക്കണന് പറയുമ്പോ പറയും ആഅവിടെ നല്ലോ അതനക്കുള്ളള്ളതന്നെല്ലേ പക്ഷെ എടുക്കണ കണക്കുണ്ടാവും നമ്മൾക്ക് കണക്കുണ്ടാവില്ല വെറുതെന്തിന എടുത്തു അതൊക്കെ കാണണ്ടി വരന്ന്റിയാം അങ്ങനെയൊക്കെയാണന്ന് പറയാം അവിടെ ഹസ്ബൻഡ
എന്തോ
ഹസ്ബൻഡിനെന്ത് ജോലി
ഹസ്ബൻഡ് പുറത്താ
ആഹ ശരി
ആഹഹ
അ ശരി അങ്ങനെയണല്ലേ
ഉം വീട്ടിലെ അച്ഛനും അമ്മേയും ഞങ്ങ ഞാനും പിള്ളേര്
ആഹ അച്ഛന എന്തേും പോവ വറക്ക്
ന്തോ
അച്ഛും നെതിരുമാറ്ക്
ഇല്ല ഇല്ലല്ല ഛനോന്നും പോന്നിനും ആവൂല
ആഹ
ഒക്കെ വീട്ടീ തന്നെ
വീട്ടിൽ തന്നെല്ലേ
ആഹ
ആ മക്കളൊക്കെ പഠിക്കുവ ഏങ്ങനെയണ്ട്
ആ കൊഴപ്പൊന്നുമല്ല ഉ വല്യ പ്രശ്നമൊന്നുമല്ല
ആഹ
ഉം പടിച്ചോളും കൊഴപ്പമില്ല
എട്ടാം ക്ലാസ്സിലല്ലേ എന്ന പറഞ്ഞാ വലുത്
ആ എട്ടാം ക്ലാസ്സില്
പത്താം ക്ലാസ്സിലെയാണ് അതിന്റെ താഴെയുള്ള ആള് ഏഴയില് പഠിക്കണ അതി്ന്റെ താഴെയുള്ള ആള് നാലാം ക്ലാസിലാണ് ചെറിയ ആളപ്രാവശ്യം എൽ കെ ജിയിലും ചേർത്ത് അവനൊക്കെ പോയാ പിന്നെെ ഫുൾ ഫ്രീ ആട്ടോ പത്തുമണി ആയി കഴിഞ്ഞാ ഇവിടെ സൈലന്റാ അതുവരെ ഉണ്ടാവണം പിന്നെ വൈകുന്നേരം അഞ്ച മണി ആവണം ചെറിയ ആള് നല് മണിയാകുമ്പോേത്തും മറ്റുള്ളൾ മൂന്നാളണ്ടെങ്കിൽ അഞ്ചു മണിയാവും
അടുത്താ സ്കൂളൊക്കെ അടുത്താം
ത്താണ് ബസ്സുണ്ട് ന്നാലും മുക്ക് അടുത്ത് തന്നെയാണ് ഞാനും വണ്ടിനെ കൊണ്ടേക്കാനക്കെ ഉള്ളു പക്ഷെ അയിന് മെനക്കിടലല്ല
ആ അത് കൊണ്ടാക്കുവാണോ അതോ
ബസ്സിന് വിടും കൊണ്ടേക്കാനന്നെ ഉള്ളൂ പക്ഷെ അതിന് ഒരു പണിയല്ലേ രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ് ശരിയ ഇതാകുമ്പോ നമുക്ക് ആഹ പ്രശ്നം ഇല്ല ക കേറ്റി വിട്ട കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ
അറിയണ്ടല്ലോ അത എളുപ്പം
ആ ഹാ പിന്നെ എന്താ പിന്നെ പ്രത്യേകിച്ച് ആ അങ്ങനെ പോകുന്നു ഉ ആഹ എന്നാ പിന്നെ ആയിക്കോട്ടെ
ട്ടെ പിന്നെ വിളക്ക് ഓക്കെ
വഹ